ആഹ് കേൾക്കാനല്ലേ.... അല്ലല്ല തെരക്കൊന്നല്ല ആഹ ആഹ..... എന്നിട്ട് ജോലികളൊക്കെ കഴിഞ്ഞോ....
ജോലി കഴിഞ്ഞില്ല ഇനി വൈട്ട ജോലി ഉണ്ട് കുറച്ചുകൂടെ......
ആഹ് ഫുഡൊക്കെ ഒന്ന് രാത്രി വേറെ ഫുഡ് വെക്കാറാണോ
ഫുഡ് ചോറുംണ്ട് പിന്നെ ചപ്പാത്തിയുണ്ട്. ചപ്പാത്തി ചൂടാൻ രാവിലെ പരത്തി വെച്ചതിരിപ്പുണ്ട്.
ആഹ പത്തിപ്പൊടുത്തിട്ട വെച്ചാ പിന്നെ.
ഇല്ല കുഴപ്പമില്ല പരത്തി ഫ്രിഡ്ജില് വെക്കും ഇല്ല എടു ചൂടാൻ നേരം എടുക്കുള്ളൂ.
ആഹ് പറ അതെല്ലെ ഞാാന അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യനം ചെയ്തിട്ട്..... എനിക്കത് റെഡി ആയിട്ടില്ലേ എങ്ങ.... പൊ മറ്റേ ഇങ്ങനെ പൊള്ളീട്ട് വരൂലേ അങ്ങനെ ആയിട്ടില്ല.
ആഹ് ഇത് കൊഴപ്പില്ല നമ്മള് കാറ്റ് കേയറല്ലോ ഒട്ടും നമ്മൾ അടച്ച വെക്കുമ്പോ ഇല്ലേ. നമ്മളൊരു പാത്രത്തില് അടച്ചെക്കുമ്പോ ആ ഇ ട്ടും കാറ്റും കയറല് അതുപോലെ തണുപ്പ് മാറിയിട്ടേ നമ്മള് ചൂടാവുള്ളു താനും ആ തണുപ്പോടുകൂടി ചുടരുത് നമ്മള് ഫ്രിഡ്ജിൽന്ന് എടുക്കുമ്പോൾ ഒരു പ്പുണ്ടല്ലോ
ആഹ് ആഹ്
പ്പോടെ കൂടിച്ചുടുവാണെങ്കിൽ അതിങ്ങെനെ ഞെങ്ങി പൊങ്ങി വരാൻ പാടാ
ആഹ് അതായിരിക്കും എന്നാല് ഞാന് ചുട് രണ്ടു തവണ അങ്ങനെ ചെയ്തിട്ട് ഒട്ടും പൊങ്ങി വന്നിട്ടില്ല
ആഹ് പക്ഷെ നമ്മളെ തണുപ്പ് മാറണം ആഹ് അപ്പ തണുപ്പ് മാറണം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെളീല് വെച്ചിട്ട് ആ തണുപ്പ് മാറു നമ്മള് സാദാ പോലെ ആകേലെ ചപ്പാത്തി പരത്തും പോലെ അത്രേം താ അന്നേരം ചുട്ടാ മതി
ആ ആ ങ്ങനാവുമ്പൊ എളുപ്പാണല്ലോ ചുടാന്
ആ ഞാ ആ ഞാനന്നേരം അങ്ങനെ കൂട്ടി പരത്തി വെച്ചേക്കും റൊട്ടിയാണേലും അങ്ങനെ പരത്തി വെക്കുവായിരുന്നു
ആ അപ ചപ്പാത്തിക്കെന്താണ് ക കറി എന്താ ഇണ്ടാക്കാ
ച കോഴിക്കറി ഉണ്ട് എറച്ചിക്കറി ഉണ്ട്
ആ ആ
മ മഴ വന്നോ?
ഇല്ലല്ല മഴയൊന്നൂല്ല ഉം ഉം ക്ഷെ മഴയൊന്നുല്ല ഒരു തണപ്പ് പിന്നെ ഒര് മഴ വരുന്ന പോലെ ര് നല്ലൊരു ഇരുട്ടായിട്ടൊക്കെ തന്നെയാണ് ഇപ്പൊ മഴ പക്ഷെ അതെല്ലേ അവിടെ നല്
ത്ത് ആ ഇവടെ മഴ കൊറഞ്ഞിട്ട് ഒരു ഒര്അരമണിക്കൂ റോളം ചാറി ചാറി നിന്നിട്ടിപ്പം അടി നല്ല പെയ്യ്നിട്
ആ അവിടെ മഴക്കാലം പോലായല്ലോ? ഇവിടെന്നാ മഴയൊന്നൂല്ല അങ്ങനെ ഇപ്പ എത്ര രണ്ട് മൂന്ന് ദിവസായി മഴ പെയ്തിട്ട് ഉം
ഉം അതേല്ലേ ഇവിടെ ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥ ആയിരുന്നേ ഇന്ന് നല്ല മഴ
അതല്ലേ ആ ഇവിടെ ഇനി ഇണ്ടാവും പി പെരുന്നാള് പെരുന്നാളിൻ്റെ അന്നായിരിക്കും മിക്കവാറും മഴ മഴക്കാലം തൊടങ്ങാ അങ്ങനാണല്ലോ സാധാരണ പെരുന്നാൾ ആ അപ്പൊ ആയിരിക്കും അതെ അതെ അപ്പൊ പിന്നെ ആർക്കും പുറത്തിറങ്ങാനും പറ്റൂല്ല അന്ന് തന്നെ നല്ല മഴയായിരിക്കും
ഉം അതെ അതെ അതെ ഉം
പിന്നെ കുട്ടിളൊക്കെ എന്തിയ്യുന്ന്
പിള്ളേര് ചുമ്മാ അവിടെ ഇരിപ്പുണ്ട് ഒരാള് വണ്ടീം കൊണ്ട് പോയിട്ടുണ്ട് താഴോട്ട് പിന്നെ ഒരാൾ ഇവിടെ ഇണ്ട് മൂത്തവൻ എറങ്ങിപ്പോയി എളയവൻ അടുത്ത് കിടപ്പുണ്ട് മഴയാണ്ട് എറങ്ങാൻ പറ്റിയല്ലാ
ആ അതെ ആ ആ ഇനിപ്പൊ സ്കൂളൊക്കെ തുറക്കാന് ആയി
ആ സ്കൂള് തൊറക്കാറായി ഇനിപ്പൊ ഒന്നാം തീയ
ഉം ഇനിപ്പോ മഴ കാലാവസ്ഥ എങ്ങയാന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഒന്നാംന്തി ര തീരുമാനിക്ക
ആണോ അങ്ങനെ ഇണ്ടോ
അങ്ങനെ ഇണ്ടാവും ഇങ്ങോട്ടൊന്നും മഴ ഇല്ലാട്ടോ ഇനിയിപ്പോ ലാസ്റ്റ് ഈ ഈ മാസം ലാസ്റ്റ് ആവുമ്പോളാണല്ലോ മഴ ശക്തി കൂടാ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കി മു രണ്ടാന്തി മൂന്നാന്തി നാലാന്തി ഒക്കെ ആവും സ്കൂള് തൊറക്കാന് മഴ കൂടാണെങ്കിലയ്
ആ ഹ ഹ ഹ
ഇപ്പോഴത്തെ കാലാവസ്ഥയില് ഒന്നാംന്തി ഇപ്പ ഇതുവരെ ഒന്നാന്തിന്നെയാണ് പറഞ്ഞത് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇനിപ്പം മാറൂന്ന് അറിയില്ല
മൂന്നാം തീയതിന്നോ എങ്ങാണ്ടോ പറഞ്ഞായിരുന്നു ആ അത് കഴിഞ്ഞ് പിന്നെ ഒന്നാം തീയതി ആക്കി
ആ ഒന്നാം തീയതി തന്നെ ആക്കിട്ടുണ്ട്
മ പെരുന്നാൾ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് തുറക്കും
ആ രണ്ടു ദിവസം കഴിഞ്ഞ് തൊറക്കും അപ്പൊ പിന്നെ ഉം പിന്നെ സ്കൂള് മദ്രസ അതന്നെ ഉ അതെ അതെ ആ അല്ല ഇവിടെ മദ്രാസ് തന്നെ ഉണ്ട് മദ്രാസ ഡെയിലി മദ്രാസ ഉണ്ട്
ആ ഡെയില്യാ ഞായറാഴ്ചയില്ല അല്ലെ
അല്ലല്ല വെള്ളിയാഴ്ച ഉണ്ടാവൂലാ
ആ വെള്ളിയാഴ്ച ഞായാഴ്ച ഉണ്ട് അപ്പ ഞായറാഴ്ച നമുക്ക് എവിടെ ലൊക്കെ കല്യാണത്തിനൊക്കെ പോണങ്കിൽ
ആ ആ ആ വെള്ളി ഞായറാഴ്ച നമ്മള് അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാവും ലീവ് ആക്കുവോകല്ല അതെ മാർഗംന്നുമല്ല ഞായറാഴ്ച അവര് സ്കൂള് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദിവസം കൊറച്ച് ടൈമ് കൂടുതൽ എടുക്കും
ആ അതെല്ലേ ഞായറാഴ്ച അങ്ങനെ എല്ലായിടത്തും അങ്ങനെയാെന്ന് തോന്നുന്നു
ആ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ട് ആ കൂടുതല് എടുക്കും അപ്പൊ ഞാൻ പറയാപ്പം സ്കൂളില്ലാത്ത ഇപ്പൊ അവര് നേരത്തെ വിടണണ്ട് എന്ന് വെച്ചാ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോഴേ ഈ മാസം കല്യാണം ക്ഷെ ഓ ഫുൾ പരിപാടിയാണല്ലോ ഈ മാസം
ജൂൺ മാസം ഒക്കെ ഉണ്ട്
ആ അതെ അതെ ആ അതന്നെ
ഉ പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ
ഇല്ല ഒന്നും എടുക്കാൻ പോയിട്ടില്ല പർച്ചേസിന് ഇന്ന് ഇപ്പം പോവണം എന്നൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏ മോ കുട്ടിക്കിന്ന് എ ഇതാവും പിള്ളേർക്ക് എഴുതാ മദ്രസത്തിലെ എഴുതാനുണ്ട് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടില്ല പിന്നെ ഹസ്ബൻഡിന് ഇങ്ങനെ പ്രഷർ കൂടിയിട്ട് കുറച്ച് ഇച്ചിരി ഇദ്ദേഹം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പൊ വണ്ടി ഡ്രൈവ് ചെയ്യാന് പോ ഡ്രൈവ് ചെയ്യ പേടി അതിന് ക്ഷീണം വരുവോന്നൊക്കെ കരുതിട്ട് അങ്ങനെ വണ്ടി വിളിച്ചിട്ട് പോണം ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോണം അപ്പൊ പോയിട്ടൊള്ളു
അല്ലല്ല പ്രഷറൊന്നും ഇല്ല എന്താണെറിയില്ല പെട്ടെന്ന് പ്രഷർ കൂടിയതാണ് ഇപ്പൊ ഒരു മാസമായി ഹോസ്പിറ്റലൊക്കെ ആയി രുന്നു ആ ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു അതെ അതെ പ്രഷർ കൂടി പിന്നെ ഒരു ഭാഗം തന്നെ തളർച്ച വന്ന പോലെക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓക്കെയി ഇപ്പൊ കൊഴപ്പൊന്നുമില്ല പക്ഷെ ആ മെഡി ആ സ്ട്രോക്ക് വരും എന്നായിരുന്നു പക്ഷെ സ്ട്രോക്ക് ഒന്നും ആൾക്ക അങ്ങനത്തെ ഒന്നും സ്ട്രോക്ക് ബ്ലോക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ തല തലേന്റെ ഇടത് സൈഡിൽ ഇങ്ങനെ ബ്ലീഡ് ബ്ലഡ് കാണുന്നുണ്ട്ന്ന് പറഞ്ഞിട്ടേ അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ ഐ സിയില് നാലു ദിവസം കടന്നു പിന്നെ ആ റൂമില് അങ്ങനെ ഒരാഴ്ചയോളം ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ ഓ ക്കെയായിട്ടണ്ട് ഇപ്പൊ അങ്ങനെ കുഴപ്പൊന്നുമില്ല ആ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ മെഡിസിൻ കഴിക്കുന്നൊരു ക്ഷീണണ്ട് ഇല്ല പെട് പെട്ടന്ന് എന്താന്ന് അറിയില്ല അങ്ങനെ പ്രഷർ ഇവിടെ ഇവരെ പാരമ്പര്യ പ്രഷറുള്ള ആളുകൾ തന്നെയാണ് ആ ഫാമിലി തന്നെ എല്ലാരും പ്രഷറുള്ള ആൾ തന്നെയായിരുന്നു പക്ഷെ ഇവർക്ക് ആ പ്രശ് ത്തൊന്നും ഉണ്ടായിട്ടില്ല എന്താറിയില്ല ഓരോ കാ ഇപ്പ ചൂട അല്ലേ നല്ല ചൂടല്ലായിരുന്നോ അപ്പൊ ഈ ചൂട് ആ ചൂടിനൊരു പ്രഷർ കൂടും പ ഇള്ള ആള്കളാണ് ആ ആ ആ എനിക്കൊക്കെ അതന്നെ പ്രഷറ് ആ പ്രഷറ് ഒന്നുല്ല
ഏ കൃഷത് കുറവായിക്ക തല ഇറപ്പവും
ആഹ് ഇവര്ക്ക് ഇവിടെവര് ഉമ്മ ഉപ്പ അതേപോലെ പെങ്ങള് ജ്യേഷ്ഠനൊക്കെ ക്ക പ്രഷറ് ഇള്ള ആള്കളാണ് വേറെ കൊളസ്ട്രോള് ഷുഗറ് അങ്ങനത്തെ ഒന്നുല്ല പ്രഷറ് ഇണ്ടാവും എല്ലാർക്കും പക്ഷെ മെഡിസിൻ കഴിക്കാൻള്ള പ്രഷർ ഇല്ല
ഏഹ്
കണ്ടിനു മെഡിസിൻ കഴിക്കാൻള്ള പ്രഷറ് ഇണ്ടായിട്ടില്ല മുമ്പേ ഇണ്ട് പക്ഷെ മെഡിസിൻ കഴി ക്കാനുള്ള പ്രശറൊന്നും ഇണ്ടായിട്ടില്ല ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇപ്പ ഇങ്ങനെ ആയതിന് ശേഷം ഡോക്ടർ പറഞ്ഞിട്ടിള്ളത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കണന്ന് പറഞ്ഞിട്ടിണ്ട്
ഇപ്പൊക്കെ ഒത്തിരി കഴിക്കൊ?
ഏഹ്
ഇപ്പൊക്കെ ഒത്തിരി കൂട്ടയിട്ടാണോ അങ്ങനെന്തായിരി
ഇല്ല ഉപ്പൊന്നും അങ്ങനെ ഞാ സാധാ കഴിക്കുമ്പോലെ അല്ലാതെ പിന്നെ അവര് ഫാസ്റ്റ് ഫുഡ ഒക്കെ നന്നായിട്ട് കഴിക്കും പക്ഷെ ഇവര് വീട്ടില് സ്ഥിരം വീട്ടിലിള്ള ആളല്ല ഒല് അറബി കോളേജ് പഠിപ്പിക്കയാണ്
ഓ ഹോ ഹോ
പെട്ടന്ന് ഈ സ്നേഹിതമ്മാര്ക്കെ കൂടി പോയിട്ട് ഫാസ്റ്റ് ഫുഡ്ക്കെ നന്നായിട്ട് കഴിക്കും എണ്ണക്കടി വൈകിട്ട് എണ്ണക്കടിയും ചായയും കഴിക്കാൻ പോവും അപ്പ അങ്ങനെയെക്കെ ഈ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പ്രഷറ് കൂടി
വെ ത്തടിയുണ്ടോ
അത്യാവശ്യം നല്ല തടിയൂല്ല അത്യാ കൊഴപ്പില്ലാത്ത തടിയിണ്ട്
പിന്നെ ഇവര്ക്ക് എക്സസൈസ് ഒക്കെ മുമ്പൊക്കെ ചെയ്തിട്ടിണ്ടായിരുന്നു പിന്നെ ലൊക്കെ നിർത്തി പിന്നെ ഇതിന് പ്രഷറ്ള്ള ആള്കൾക്ക് മെയിനാ ആയിട്ട് തടി നന്നായിട്ട് വേർക്കണം പണിയെടുത്ത് വേർക്കണം പിന്നെ ആ അങ്ങനെ പ്രഷറ്ള്ള ആള്കൾക്ക്. പിന്നെ ഇവര് ഫുൾ ടൈം വണ്ടിയിലാണ്, നടക്കൂല. അങ്ങനൊക്കെ പിന്നെ പിന്നപ്പോ ഇരുന്നിട്ടിള്ള ജോലിയാണ് ക്ലാസ് എട്ക്കാ ആ അങ്ങനെ ഇരിക്കേന്നല്ലേ വേറെ തടി ഇളകിയിട്ടിള്ള പണിയൊന്നുംല്ലല്ലോ രാവിലെ എട്ട് മണി മുതല് വൈകുന്നേരം നാല് മണി വരെ ക്ലാസ്സ് തന്നെയായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് പൊറത്ത് അല്ല ഇവര് മറ്റേ അറബി കോളേ ഇസ്ലാമിക് അറബി കോളേജ് ഇണ്ടല്ലോ ഹോസ്റ്റലായിട്ടിള്ളത് അതിനാണ് പഠിപ്പിക്കിന്നത് അവർക്ക് റമദാന് മാത്രം ഇണ്ടാവുള്ളൂത് രണ്ട് ആഴ്ചെൽ വരും മ്.. ആ.. ഏഴീസം കൂടുമ്പോം വീ വീട്ടിൽ വന്ന്പി റ്റന്ന് ഒരീസം നിക്കും പിറ്റേന്ന് പോവും. ആ ഒരു ദിവസം അവധി കൊടുക്കും. ആഹ് അത്രേ ഉള്ളൂ.
ആ ശനി ഞായറാഴ്ച വന്ന് ഒരു തിങ്കളാഴ്ച പോവായിരിക്കും
ആ പോവും അങ്ങനെണ് ഇപ്പം വീട്ടില് ഇപ്പൊ ഈ ഒരു മാസം ലീവ് എടുത്തതാണ് ഈ മെഡിസിൻ കഴിക്കിന്ന കാരണം നന്നായിട്ട് ക്ഷീണോണ്ട്. അപ്പോ അത് ആ ക്ഷീണം ഇപ്പ് ഇന്ന് മാറി ലെവലായിട്ട് ഇനിയിപ്പോ ഈ ഇരി ഇര്പത്തിനാലാംതീ വീണ്ടും ഹോസ്പിറ്റ്ല് പോവാനിണ്ട് അപ്പൊ പോയിട്ട് ആ അപ്പ ഇനി ഡോക്ടർ എന്താ പറയ ഇനി പിന്നെ ഗുളിക കൊർച്ച് കൊട്ക്ക്ന്നിണ്ടാവും മെഡ്സിന്. ഇപ്പ പ്രഷറിന്റെ കണ്ടിന്യുയായിട്ട് കഴിക് നിർത്തർത് പർഞ്ഞിട്ടിണ്ട് എന്നിട്ടിനി പെരുന്നാളൊക്കെയായ്ണ്ട് പോവ്ണ്
ആ ഇപ്പ പെരുന്നാൾന് അവധിയാണല്ലോല്ലേ?
അവധിയാണല്ലോ
ആ ഗുളിക കഴിക്കുമ്പോ മാറ്റണ്ടോ?
ആ ഇപ്പൊ നോർമലാണ് ഇപ്പൊ കൊഴപ്പൊന്നൂല്യ. ഇപ്പ ഈ മെഡി സിന്റെ ക്ഷീണാണ്. നല്ല സ്ട്രോങ്ങ് മെഡിസിൻ ആയിരിക്കും ക്കൂല്ലോ മറ്റേ ഈ ബ്ലഡ്‌ ഒക്കെ ആന്റിബയോട്ടിക്കല്ല മറ്റേ ബ്ലഡ് കട്ടായിട്ട് കട്ടായിട്ടുള്ളത് അതിനുള്ളത് കട്ടാവാതിരിക്കാനുള്ളത് അതിനൊക്കെയുള്ള മെഡിസിനാണ് പിന്നെ ഏ പിന്നെ മറ്റേ എന്താണ് കാൽസ്യത്തിൻ്റെത് പ്രഷറിൻ്റത് അങ്ങനെ ഒരു നാലഞ്ച് സൈസ് ഗുളികേണ്ട്, രണ്ടു നേരായിട്ട്.
ആ ഇനി ഇപ്പൊ ഇനി ഇരുപത്തിനാലാംതീ പോയാല് എന്താ പറയാന്നറിയില്ല. മെഡിസിൻ കൊറക്കൂന്ന് അറിയില്ല. ഇപ്പോളൊക്കെ സി ടി സ്കാനിലൊക്കെ നോർമല് തന്നെയാണ് കൊഴപ്പൊന്നുംല്യ ഏ
ശ
ഹലോ ആ സി റ്റി സ്കാൻ ചെയ്തിട്ടാണ് ഇതറിഞ്ഞത് ഹലോ മനസ്സിൽ കേൾക്കുന്നുണ്ട്